ആ ഹലോ കേക്കാമോ കേക്കമോ ആ പിന്നെ എന്താ ആ ചോറ് കഴിച്ചു അടെ കഴിച്ചോ
ആ കഴിച്ച് കഴിച്ച്
അ പിന്നെ മഴയൊക്കെ ഉണ്ടോ സ്പെഷ്യ ല് ചോറ് മീൻകറി മീൻ പോരിച്ചത് അവിയല്
ആ ആ മഴയുണ്ട് ഇപ്പവിടെ മഴ പെയ്തോണ്ടിക്കുവാ
ആ ഇബടെ രാവിലെ മഴ ഇണ്ടായിരുന്നു ഇപ്പൊ കൊറച്ചൊന്നു
വയങ്കര വെയിലായിര്ന്നേ. പെട്ടെന്നൊരു മഴ അങ്ങ് പെയ്തു. മഴ പെയ്താ പിന്നെ കൊതുകിന്റെ കാര്യം പറയണ്ടല്ലോ.
ആ ആ ആ പിന്നെ അ വീട്ടിലാര ക്കെയിണ്ട്
വീട്ടില് ഇവിടെ ഞ ഞാൻ ഹസ്ബൻന്റെ വീട്ടിലാണേ. ഹസ്ബൻന്റെ ഇമ്മ വാ പ്പ പെങ്ങള് അനിയൻ. പെങ്ങളെ കൊച്ച് എല്ലാരും.
ആ
അവിടെ നിങ്ങൾ വേറെ മാറി താമസിക്കാണോ എങ്ങനേണ് മക്കളൊക്കെ
എനിക്ക് മക്കളായിട്ടില്ല. ഞാൻ ഞാനും ഹസ്ബൻഡും എന്റെ വീട്ടിലാണ്.
ഓ ഓ
ആ
ആഹ്
പിന്നെ പൊറത്തോട്ടൊക്കെ പോവാ ഇഷ്ട്ടാണാ യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ട്ടാണോ?
ഉം ഇഷ്ട്ട വാ ഹസ്ബൻഡ് കുറച്ച് ദൂര - ന്താണ് ജോലി ആഹ് ആഴ്- ല് രണ്ടാഴ്ച്ച- കൂടുമ്പോഴേ വരുള്ളു അപ്പം എത്ര ദിവസം ജോലിക്ക് പോയിട്ട് പിന്നിവിടെ മൂ മൂന്നാല് ദിവസം വരുമ്പോ യാത്ര പോകാനൊന്നും അവർക്ക് വല്ല്യ ഇത്ണ്ടാവില്ല
ആ ഹാ ഹാ
ദിസം റസ്റ്റെടുത്താൽ മതിയന്നും പറഞ്ഞുണ്ടല്ലേ വരുന്നെ
ആ
ആ പിന്നെ അവടെ റോഡ് സൈഡാണതോ
ആ റോഡ് സൈഡ
ആ അപ്പൊ കടയൊക്കെ അടുത്തടുത്തൊണ്ടല്ലേ
ഒണ്ട് ഒണ്ട്
അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ കടക്കൊന്നും ഇല്ലേ
ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നുംല്ല ആ അ സാരൊക്കെ വായിക്കാ അടുത്തന്നെ കടകളൊക്കെ ഒണ്ട്
ആ പിന്നെന്ത് വേറെന്താ പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒണ്ടോ അവടെ
ആ ണ്ട്ണ്ട് ആ ചെറുതായിട്ട് കൊറ- ച്ച് ഫ്രൂട്ട്സ് റംബൂട്ടാന് ഫ്രാഷം ഫ്രൂട്ട് ട്ട് ആ നെല്ലിക്ക ചക്കാ മാങ്ങ വാഴ ആ അങ്ങജ് സംഭങ്ങളൊക്കെണ്ട് പിന്നെ ചെടി മൊളക് തക്കാളി ആ മുരിങ്ങയില കപ്പക്ക അങ്ങനത്തെക്കെ
ആ ആ ദ ഇപ്പടാ ചക്കയും മാങ്ങയൊക്കൊണ്ട് പിന്നെ വാഴയുണ്ട് പിന്നെ വേറെ അധികം ഒന്നുല്ല ആ ഇതതൊക്കെന്നെമാരൊ കാണോ ല്ലതൂട വേറെ അത്രക്കൊന്നും ല്ല പിന്നെ അ പ്പയൊക്കെ നട്ടിട്ടുണ്ടാരുന്നു ക്ഷെ ഇപ്പം കപ്പ നടക്കില്ല പ്പം ആത് കപ്പം നട്ടപ്പം ഇങ്ങനെ ഈ പന്നീരൊക്കെ ശല്യ അല്ല പന്നീരൊക്കെ ശല്യ ചണ്ടിവാത്തെ രാത്രിയാവുമ്പോ വന്ന് രാ അപ്പം ഇവിടെ അങ്ങൻത്തെ ശല്യൊക്കെ ഒണ്ട് അപ്പം അങ്ങനെ പന്നിയാണെങ്കി നമ്മൾ കെഒരു ദിവസം സം നമ്മള ആ ഈ കപ്പാരത് തോണ്ടി വെച്ചിരുന്ന് കരണ്ടിയേ അങ്ങനെ അങ്ങനെ പിന്നെ വെക്കാതായി
ഓ ഓ
ഒരു രണ്ട് മൂടെങ്ങാണ്ട് താഴെ ഇരിപ്പുണ്ട് നമ്മളെട്ത്തിട്ടില്ല ഉം
അങ്ങനെ ഓ
പിന്നാ പിന്നെ എന്തൊക്കെയണ്ട് പുറത്തോട്ടൊന്നും പോകുന്നില്ലേ
എന്നെറിച്ച് പൊറത്തോടെക്കെ പോവാേ ഒന്നാമതാണെങ്കി ഇന്നിവിടെ കറണ്ടില്ല ആ അങ്ങനെ ഇരി
ആ വീട്ടില് വേറെ ആരൊ എന്ത്
അത് തന്നെ ഹസ്ബന്റിന്റെമ്മ വാപ്പ പെങ്ങള് പെങ്ങള കൊച്ച് അനിയന് പിന്നെ എന്റെ രണ്ട് മക്കളും
ആ മക്കളൊക്കെ എന്തെയ്യുന്നു
മക്കള് ഒരാള് മൂന്നര വയസ്സ് പ്ലേ സ്കൂളി പോവാണ് ഒരാൾന്നെ മൂന്ന് മാസം ആയതേ ഒള്ളൂ
ആ ആ ന്നെന്താ ബ
പഠിക്കുന്നതല്ലാം ഉണ്ടാേ ഇപ്പൊ
ഇല്ല ഇല്ല ഞാൻ ഓൺലായ്ട്ട് ചെയ്തോട് വർക്കെയ്തോണ്ടിരിക്ക ഓൺലൈനായിട്ട് വല്ലം ആ
ആ
വേറെ അധികം ചോദ്യങ്ങള് കാര്യങ്ങളൊന്നുല്ല ഓൺ ഈ ഓൺലൈൻ വഴി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനേ പോവുന്ന്
ആ ആ പ എന് എത്ര വരെ പഠിച്ചു എന്തര് വരെ കോളേജ് പോയായിരുന്നോ
ഞാൻ പ്ലസ് ടു വരെ പോയി പിന്നെ അത് കഴിഞ്ഞ് കമ്പ്യൂട്ട്റും കമ്പ്യൂട്ടറൊക്കെ പഠി ഠിക്കാൻ പോയി പിന്നെ പിഎസ് സീല് ആ അങ്ങനെയൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കല്യാണോം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരിടത്തും പോയില്ല പിന്നെ വീട്ടി ഇരുന്ന് തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യാന്ന് വിചാരിച്ച അങ്ങനേ പോകുന്ന്
ആ ന്നങ്ങേ ഏതായിരുന്നു വിഷയം പ്ലസ് ടുല്
പ്ലസ്ടുവില് ഞാൻ ഹ്യുമാ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു
ഹ്യുമാറ്റീസ് ഉം പിന്നെ ആഹാരൊ കാര്യങ്ങളോ
ബ
ആഹാരം വെക്കാൻ എന്തൊക്ക
ആഹാരം വെക്ക് എനിക്ക് കൊറച്ചൊക്കെ അറിയാം ഒരുപാടൊന്നും അറിഞ്ഞൂടാ തട്ടിയും മുട്ടീക്കും കൊറ ചൊറച്ചൊക്കെ അറിയാം അവിടെ അറിയാമോ പാചകൊക്കെ ആ വെറൈറ്റി ഫുഡൊക്കെ ഒണ്ടാക്കോ അവിടെ
ആഹ് അത് ഉണ്ടാക്കും
ആഹ് എന്തൊക്കെ ഉണ്ടാക്കും അവിടെ
ഞാൻ ഇവടെ വി ഞാൻ ഇപ്പ വീട്ടില് ഏറ്റവും അവസാനായിട്ട് ഒണ്ടാക്കിയത് മസാലശാല പെരി പെരി
ആഹ്
പിന്നെ ഇതുപോലെ സ്നാക്സ് ഒക്കെ പെരിപെരി ഉണ്ടാക്കുന്നത് ആഹ് കൊറച്ച് ല്ലേ ഒണക്ക മുളക് ഉണ്ടല്ലോ അതൊരു നാലഞ്ചെണ്ണം ഒരു വെള്ളത്തില് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അതിലിട്ട് വെക്കണം
ആഹ്
അത് ആ ഒരരമണിക്കൂറ് ഇട്ട് വെച്ചിട്ട് പിന്നെ അത് ആ വെളുത്തുള്ളി ചെറിയ ഉള്ളി സവാള ഉള്ളി അങ്ങനെ മുളക്പൊടി വേണ്ട ബാക്കി സാനങ്ങളെല്ലാം കൂടെ ഈ മൊളക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് അത് മസാല ഏ എറച്ചില് മസാല പെരട്ടി നാല് മണിക്കൂറ് ഫ്രിഡ്ജി വച്ചിരിക്കണം ചിക്കനില് വരട്ടിട്ടേ പിന്നെ നാല് മണിക്കൂറ് കഴിഞ്ഞാ അതെടുത്ത് കുക്കറില് വെച്ച് ഒരു വിസില് ഒറ്റ വിസലടിച്ചിട്ട് പിന്നെ അത് ആ പാനിലെ എണ്ണ ഷാലോഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് പിന്നെ ആ എണ്ണെ ആ എണ്ണതില് തന്നെ നമ്മള് ചിക്കൻ വറുത്തെടുത്ത എണ്ണെ തന്നെ ബാക്കി എണ്ണ മാറ്റിയിട്ട് കുറച്ച് എണ്ണ മാത്രം എട്- ക്കോ അന്നിട്ട് അതിനത്ത് ഈ നമ്മള് ഇത് മസാല കുക്കറിൽ വേവിച്ചേന്റെ വെ ള്ളോ മ സാല ഒണ്ടാവുല്ലോ കുക്കറിൽ പഷേ നമ്മള് ഇടുമ്പ തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് അല്ലാതെ വന്ന മസ് മസാലയില് മസാല ഈ എണ്ണയില് ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കണം എന്നിട്ടൊന്ന് കുറുകി വരുമ്പോ ഈ അര ച്ചീകൂടെ അയിനാത്തോട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മി നിറ്റും കൂട ചൂട് കേറ്റി എടുക്ക എന്നട്ട് പിന്നെ ചില്ലി ഫ്ലൈറ്റ്സ് അതിന് മോളിലൂടെ ഇടണം പിന്നെ ഞാൻ ആഹ് പിന്നെ സാധാ നമ്മള് പൊറോ ട്ടണ്ടാക്കൂലേ അതും
ആഹ് ആഹ് ബെറോട്ട ഒക്കെ എങ്ങനെയാണ് അവിടെ ആഹ് ബെറോട്ടൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണേ
പറാട്ട ആഹ് മൈദയും ആഹ് കൊറച്ചധികം മൈദ എടുത്ത് അതിനാ ത്തോട്ട് മൊട്ട ആഹ് ആവിശ് ശ്യത്തിന് നെയ്യും നെയ്യ് ഉരുക്കിയിട്ട് ഒഴിക്കും കൊറച്ച് പിന്നെ രണ്ട് മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഉപ്പു ഇട്ട് മൈദയില് നല്ലോണം ചെറിയ ചൂടുവെള്ളം കൂട്ടി നല്ലോണം കൊഴച്ചെടുക്കണം. ന്ന്ച്ചാ എന്നിട്ട് വല് വലിയുന്ന ടൈപ്പ് പോലെ എന്നിട്ട് ഇച്ചിരി അധികം വല്യ ഉണ്ട വെ വെല്ല്യ റോളാക്കി വെച്ചിട് ട്ട് പിന്നെ അതിനെ അതിനെ പരത്തി നടുവിലൂടെ കേറിട്ട് രണ്ട് റോളാക്കി വെക്കാം എന്നിട്ട് പിന്നെ അന് മുകളിലൊന്ന് എണ്ണ സ്പ്രെഡെയ്ത്ട്ട് ഓരു ഒര അരമണിക്കൂർ നനഞ് തൊ നനഞ്ഞെന്തെങ്കിലും കോട്ടം തുണി അയ്ന്റെ മൊകളില് വിരിച്ചിട്ട് വിരിച്ചിട്ട് വെച്ചിരിക്കണം. പിന്നെ വന്നിട്ട് അതിന് ശേഷം ചുമ്മാ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി പാനില് നെയ്യ് തടവിട്ട് അത് അപ്പർത്തും ഇപ്പർത്തും ഇട്ട് ചുട്ടെടുതിട്ട് നന്നായിട്ടടിക്കാം
ആഹ് ആഹ്
പറയിമ്പ
ഞങ്ങക്ക് ഒന്നും ഉണ്ടാകാൻ അറിഞ്ഞൂടാ അച്ഛ അച്ഛനാണ് അച്ഛന് പെറോട്ട അടിക്കാൻ അറിയാം അപ്പം- എത്രാണ് അല്ലേ ഞങ്ങള് പുറത്തൊന്ന് വാങ്ങിച്ചു കഴിക്കും വല്ലപ്പോഴും പൊറത്തുള്ള ഫുഡൊക്കെ ഇഷ്ടമാണ് പുറത്തൊക്കെ പോകോ
ആഹ് പോവും പോവും ആഹ് ഇഷ്ടമാണ് പക്ഷെ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട- പിന്നെ അതിന്റെ റെസിപ്പി നോക്കി ഉണ്ടാക്കാനായിട്ട് കൊതിയാണ്
ആഹ ആഹ ആ
സ്പെഷ്യൽ ആയിട്ടൊക്കെ
ആഹ് പിന്നെ സിനിമയൊക്കെ കാണാൻ പോകുന്നുണ്ട്
സിനിമ.. അങ്ങനെ വല്ലാതെ പുറത്തോട്ട് പോക്കില്ല നമ്മള് ഒന്നുകി വീട്ടിന്ന് കാണും വീട്ടിന്ന് കാണും അങ്ങനെ തന്നെ ഫോണില് അല്ലെങ്കി ടിവിയില് അങ്ങനെയൊക്കാ തിയേറ്ററി പോയി കാണാം ഒന്നാമതി ചെറിയ കൊ ച്ച് ങ്ങളള്ളോണ്ട് പറ്റൂല്ല ആന്നാല് മൂത്ത ഒച്ചിന് ഒരു രണ്ട് ഓ ഒന്നര രണ്ട് വയസ്സൊക്കെ ആയപ്പോ അ ആ അപ്പഴൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ഇപ്പ രണ്ടാമത്തൊ ച്ചും കൂടെ അക്കെ ആയപ്പഴേ കൊച്ചിനെ കൊണ്ടും പിന്നെ ഗർഭിണിയായ സമയത്തൊന്നും പോയി കാണാനന്നും പറ്റുല്ലായിരുന്നു ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക് ക്കെ ആര്ന്ന് ഇപ്പഴാണേല് കൊ ച്ച്ന് അത്രെയ്സാഉമ്പൊന്നും പറ്റൂലല്ലോ
ആഹ്
പൊടിക്കൊച്ചിനേ അതുകൊണ്ട് ഇപ്പൊ പോവൂല മുമ്പേ ക്കെ പോവുആയിര്ന്നു
ആ ആ ഇപ്പം എന്തൊക്കോ അസുഖങ്ങളൊക്കെ വന്നല്ലേ ശിഖല്ലയോ അങ്ങനെ എന്തൊക്കെയോ
ആ ശിഖല്ലയോക്കെ വരുന്നല്ലേ
ആഹ് ഇപ്പം മീ അവ്ടെ മീനൊക്കെ കിട്ടിയോ?
ഇല്ല മീനൊക്കെ ഭയങ്കര പാടല്ലേ ക്കനും വെല കൂടുതല് ഇന്നിപ്പോ കൊറച്ച് മീൻ കിട്ടി
ആഹ് ചിക്കന് വെല കൊറച്ചന്ന് പറയാം പക്ഷെ മീൻന് ഏഹ് മീ മീനാണ് കൊറച്ച് വെല.
അല്ല ആ മീൻ ന് വയങ്കര വെല ആയതിന്ന് ആരും മീൻ വാങ്ങുന്നില്ല അതുകൊണ്ട് ചിക്കന് വെല കൂട്ടി.
പിന്നെ വെക്കട്ടാ
ഓ ശരി ശരി
ശരി എന്നാ